ഹലോ
ഹലോ കേൾക്കുന്നില്ലേ?
ആഹ് ആഹ് കേൾക്ക്ണ് ണ്ട്
ആഹ് ഇണ്ട് ആഹ് ആഹ്
പിന്നെ എന്തെക്കെ
എന്തൊക്കെയാ വർത്താനം? ഇല്ല ഫുഡയിക്കാൻ പോണൊള്ളൂ ഫുഡ് കഴിക്കാൻ പോണൊള്ളൂ
അയ്ശരി ലെയ്റ്റ് ആവോ?
അങ്ങനൊന്നില്ല
ആഹ് ആഹ് അയ്ശരി ഇങ്ങള് കഴിച്ചു
ആഹ്
ഞാന് ഇന്റെ വീട്ടില് ആയതോണ്ടേ വേഗം കഴിക്കും ആഹ് ഇവടെ നേരത്തെ കഴിക്കും
ആഹ് ആഹ്
പിന്നെ?
മഴ ഇണ്ടോ?
ഇല്ല്യ ഇന്ന് പെയ്തിട്ടില്ല
ഏഹേ തീരെ പെയ്തീല്ല?
ഇന്ന് തീരെ ഇണ്ടായിട്ടില്ല ഇന്ന് നല്ല വെയിലേര്ന്ന്
ഏഹേ ഇന്ന് ഇവടെ ഭയങ്കര മഴേരുന്നു
അഹ്ശരി അത് ഓരോ ഭാഗത്ത്ക്കാ തോന്നുണ് ഇന്നലൊക്കെ ഇണ്ടേരുന്നു
ഏഹ് ഇന്ന് നല്ല കാറ്റും മഴേനു
ഏഹ് അയ്ശരി
ഇപ്പഴും കൂടി മഴ പെയ്യിണ്ട്
ആഹ് ഇവടെ ഇണ്ടായിട്ടില്ല നല്ല വെയിലേരുന്നു
ഏഹേ
അപ്പൊ ഇവടെ ഇന്ന്ങ്ങനെ ഇന്നെട്ട് വീട്ടില് ആരക്കെണ്ട്?
വീട്ടില് ഉമ്മ, ഉപ്പ, ഞാന് വല്ലിമ്മ വല്ലിപ്പ
ഉം മാരീഡല്ലേ?
അല്ല
യ് പഠിക്കാണോ
ആഹ പഠിപ്പയ്ഞ്ഞു
അയ്ശെരി
പിന്നെ എന്തിനാ പഠിക്ക്ണേ
ഞാൻ പ്ലസ്ടു ന്നു
എന്തി
കഴിഞ്ഞോന്നട്ട് പ്ലസ്ടു പുത്തിയാക്കില്ലേ
ആഹ പ്ലസ്‌ ടു കഴിഞ്ഞു കഴിഞ്ഞു ആഹ ആഹ
ഇഞ് വേറെ ഇട്ക്കിണില്ലേ ഡിഗ്രി ഒന്നും ഇട്ക്കിണില്ലേ
ഇഞ്ഞിൻ ആഹ ഡിഗ്രി നോക്കണം
ആഹ ആഹ ആഹ അയ്ശെരി ഇപ്പ ലീവിലാണ്ല്ലേ
ആഹ
അഹ ആഹ അഹ് ശെരി പിന്നെ
ഇങ്ങളെ വീട്ടില് ആരെക്കെണ്ട്
ഇവടെ ഉമ്മ ഉപ്പ അനിയത്തി ഞാന് ന്റെ മോള്
ആഹ
ഞാനിപ്പ ന്റെ വീട്ടിലാണ് ഹസ്ബന്ഡി ഉമ്മാ ഉപ്പ ഒരനിയൻ അനിയന്റെ വൈഫ് പിന്നെ ഹസ്ബന്റും പിന്നെ
പിന്നെന്തെക്കെ
വേറെന്താ
ഫുഡ്‌ന്തേര്ന്നു
ഇന്ന് വെറുഞ്ചോറും പിന്നെ ഏ അഹ ണ്ടെര്ന്നൊ
എന്ത്
ച്ചത് മത്തീന് മത്തിമീനും മാന്തൾ മീനും
ആഹ ആഹ ആഹ
ഉം
അഹ ആഹ
പിന്നെ കുക്കെയ്യാൻ ഇഷ്ടാണോ
അങ്ങനെഷ്ടോന്നുല്ല
ഉം ഉം അഹ് ശെരി എണ്ണ്
മോളെത്രീല പഠിക്ക്ണ്
ഓള് ചെർതാണ് മൂന്നര വയസ്സായിട്ടുള്ളു അംഗൻവാടി പോവ്ണ്ട്
ആഹ
ഉം
ആകൊരു മോളോള്ളു
ആഹ ഒരാളള്ളൂ
ആഹ്
എഹ്
ഏഹ്
എന്നിട്ട് ഒറങ്ങാ ലൈറ്റാവോ
അങ്ങനെയല്ല ഒര് പത്ത്മണി
ആഹ് ആഹ്
ചെലേന്ന് അല്ലെങ്കി പതിനൊന്ന് മണി ഒക്കെ ആവുട്ടോ
ആഹ് ആഹ് പിന്നെയ് മദ്രസില് പോവുണ്ടോ
ഏയ് ഇല്ല അത് നിർത്തി
എത്രേന്ന നിർത്തി
പത്ത്ന്ന്
ആഹ് അയ് ശരി
പത്ത് പൗതി പോയിറ്റൊള്ളൂട്ടോ
എഹ് ആഹ് ഇപ്പൊ പൊതുവെ എല്ലാരും അങ്ങനത്തന്നെ ആണല്ലോ പിന്നെ
വേറെന്തൊക്കെ
വേറെന്താ
ഹസ്ബന്റ് എവടെ നാട്ട്ലെന്നെ
ആഹ് ആള് നാട്ടിലാണ്
എഹ്
പിന്നെ
പിന്നെന്തൊക്കെ
ടോപ്പിക്ക് ഒന്നും
ടോപ്പിക്കൊന്നും കിട്ടണില്ല
ആഹ് അതെ അതെ അതാണ് ഇങ്ങനെ ആലോയിക്ക്ണത് ട്രിപ്പ് പോവാന് ഇഷ്ട്ടാണോ?
ആഹ്
ഫാമിലി റ്റൂറ് പോകാറുണ്ടോ?
ഫാമിലി ടൂറ് വെക്കേഷനിൽ പോയിനു
എവിട്ക്കാണ്
വയനാട്
ആഹ് അയ് ശരി അവിടെ സ്റ്റേ ആയിരുന്നോ
ആഹ് ഒരീസം
ഏയ് അയ് ശരി പിന്നേ ഞങ്ങളിപ്പം ലാസ്റ്റായിട്ട് വയനാട്ട്ക്ക പോയേ
ഏഹ്
അവിടെ പോയിട്ട് സ്റ്റേ ചെയ്തു
ആഹ് ആഹ്
അത് കയിഞ്ഞ് പോന്നു
ഉം ഇങ്ങക്ക് ഏറ്റവും ഇഷ്ടള്ള ഫുഡ് ഏതാ?
ഫുഡ് ഫ്രൈഡ് റൈസ്
ആഹ്
ഉം
നാടൻ ഫുള്ള് നാടൻ ഫുഡാണങ്കിലോ?
നാടൻല് നാടന് വെറുംചോറും സാമ്പാറും അയ്ക്ക്ള്ള കൊറച്ച് കൂട്ടാന്കള് ഇണ്ടല്ലോ? അവിയല് തോരൻ, അങ്ങനൊക്കെ സദ്യക്കൂട്ട് ഇഷ് ട്ടാണ് പക്ഷെ അതില് ചെലേത്
ആഹ് ആഹ്
പിന്നെ നാടൻല് ഇപ്പൊ സാധാ ഇതിലാണെന്ന്ണ്ടെങ്കില് അങ്ങനത്തെ ഒക്കെ മീന്ണ്ടാവും പപ്പടണ്ടാവും അങ്ങനെ
ആഹ് ആഹ് ആഹ് ആഹാ
അയില് നല്ല രസ നല്ല രസള്ള സാധനങ്ങള് ഇണ്ടാവൊല്ലോ?
ആഹ്
ഉപ്പേരിയായിട്ടും ഒക്കെ
ഉം ഉം
എങ്ങനെ ആഹ് കുക്കെയ്യും നന്നായിട്ട് ഇഷ്ട്ട
ആഹ് ഫേവറേറ്റെന്താ കുക്കെയ്യാന്?
ഫേവററ്റ് ആയിട്ട് ഇണ്ടാക്കാറ് ഫ്രൈഡ് റൈസ് ആണ് കൂടുതലും ഇൻക്ക് നല്ല ഇഷ്ട്ടാണ് അത്ങ്ങനെ ഇണ്ടാക്കി കഴിക്കും
ഐറ്റംസൊന്നുല്ല
സ്നാക്ക് ഐറ്റംസില് പിന്നെ പരിപ്പ് വടേണ് കൂടുതലിഷ്ടം
ആഹ്
പരിപ്പ് വട ഇണ്ടാക്കും
ആഹ് ആഹ്
അത് കഴിക്കാനിഷ്ട്ട
ഇത് മഴക്കാലൊക്കെ ആവുമ്പം അയിക്ക് ചായിം, പരിപ്പ് വടക്കെ
ആഹ് അങ്ങനെക്കെ ഇണ്ടാക്കും ആഹ് അതെ നല്ല രസാ അപ്പൊ ആഹ്
ഇങ്ങക്ക് പോകാന് ഏറ്റവും ഇഷ്ട്ടള്ള പ്ലയ്സ് ഏതാ?
പോകാനിപ്പോ ഇഷ്ട്ടെള്ള പ്ലെയ്സ് അങ്ങനെ ചോയിച്ചാല് ഉം അതിപ്പോ എങ്ങനേണ് പറയാ ഊട്ടി
ആഹ് തണുപ്പ്ള്ളെ തണുപ്പ്ള്ള സ്ഥലോ? ആഹ്
ഊട്ടി, മൂന്നാറ് അങ്ങനത്തൊക്കെ ഇഷ്ട്ട
ആഹ് ആഹ്
അങ്ങനെ ഇത് വേറെന്തേലും വർക്കിന് പോവ്ണ്ടോ?
ഇല്ല ഇപ്പൊന്നും പോണ
ആഹ് ആഹ് അഹ്ശരി
അനിയത്തി എത്രീല?
അവള് ഏഴില്
ഏയിലോ?
ഉം
വേറെന്ത?
വേറെ എന്തൊക്കെന്നെട്ട്?
എന്താ അങ്ങനെ പോണ്
ഉം
എല്ലാര്ക്കും സുഖല്ലേ?
ആഹ് സുഖാണ്.
ഉം
പിന്നെ എന്തെലും ജോബ് ട്ക്കാൻ താല്പര്യണ്ടോ?
ജോബ്ർഞ്ഞാല് അങ്ങൻത്തൊന്നോക്കിട്ടില്ല. ആഹ് അങ്ങൻത്തെ ഇൻട്രസ്റ്റൊക്കെണ്ട്.
ഡിഗ്രി കയ്ഞ്ഞ്ട്ട്
ആഹ് ഡിഗ്രി കഴിഞ്ഞിട്ട്ണ്ട്.
എന്തിനാണ്?
നഴ്സിംഗിലാണ്.
ആഹ് അയ് ശെരി. ഉം
പിന്നെന്തെക്കെ?
പ്ലസ് ടുന്ന് ഏതേര്ന്നു സബ്ജെക്റ്റ്?
കൊമേഴ്സ്.
ഓഹ് അതെന്തെ കൊമേഴ്സട്ത്തു?
അങ്ങനെന്നുല്ല എമ്പ ക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുല്ല.
ഈസി ണ്ടായിര്ന്നോ ന്നട്ട്?
ആഹ് കൊഴപ്പല്ല.
ആഹ് ആഹ് അയ് ശെരി. എവിടക്ക് തുറക്കാ അടങ്ങിരിക്ക അടങ്ങിരിക്ക വിട് അടി ഇട്ടട്ടോ പിന്നെ
മോക്ക അംഗനവാടിക്കോവാൻ മട്യൊക്കെണ്ടോ?
ആദ്യ ക്കെണ്ടേര്ന്നു ഇപ്പ ങ്ങനെ ഇൻട്രസ്റ്റായി വെര്ന്ന്ണ്ട് ഇപ്പൊൽക്ക് പഠിപ്പും കാര്യങ്ങളൊക്കെ ണ്ടല്ലോ.
ആഹ് ആഹ്.
ബുക്കും ക ബുക്ക് ബുക്കും കാര്യങ്ങളൊക്കെ കിട്ടിട്ട്ണ്ട് അപ്പൊ പിന്നെ പിന്നെ ഡ്രോയിങ് ബുക്കൊക്കെണ്ട് അപ്പൊ പിന്നെ ങ്ങനെ ഇൻട്രസ്റ്റായി വെര്ന്ന്ണ്ട് പ്പോ.
ആഹ് കള കളറൊട്ക്കാനൊക്കെ.
ആഹ് മറ്റേ ഭയങ്കര മട്യേന്നു പോവാന് എ എന്നും കരഞ്ഞിട്ടേ പോവൊള്ളു.
ഉം ഉം
അഹ് പിന്നെ വീട്ട്ലായത്കൊണ്ട്
ആഹ് ആഹ് ആഹ് ആഹ്.
ഇഞ് പോയിട്ട് വേണം.
ഉം
ബുക്കൊക്കെ കിട്ട്യാ അന്ന് പോന്നതാണ്.
ഏഹ്
ഇനിയിപ്പോ വർക്കൊക്കെ ചെയ്യല് തൊട്ങ്ങീക്ക്ണ് തോന്ന്ണ്.
ആഹ് അപ്പ ഹസ്ബൻഡെക്കെ ഗൾഫിലാ?
അല്ല നാട്ടിലെന്നെ നാട്ട്ല് ഡ്രൈവറാണ്. ഡ്രൈവറെ മെക്കാനിക്ക് ഒക്കെണ് എല്ലാ പരിപാടി ണ്ട് പിന്നെ ആഹ് ഓക്കെന്ന്
ആഹ് ആയ്കോട്ടെ
ഹലോ
കട്ടാവുന്നില്ല
കട്ടാവണില്ലല്ലോ അതന്ത
ആഹ് അന്താ കട്ടാവണില്ല
ഞാൻ ഇവിടെ വെക്കണിണ്ട്
ഞാൻ